ഹലോ
ഹലോ
കേക്കാവോ
നീ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് നിങ്ങള് കേ ന്നൂണ്ടോ ആ
ആണ്ട്ണ്ട്ണ്ട് ഓ സുഖായിട്ടിരിക്കുന്നു ഇവിടെ നല്ല മഴ് യാണിപ്പോ ഇന്ന് വൈകുന്നേരം തൊട്ട് നല്ല മഴ പെയ
മഴ പെയ്ന്ന്ണ്ട്
ഉം ഇപ്പൊളും മഴ പെയ്തോണ്ട്
വൈകുന്നേരം തട്ടോ ആണോ ഇവിടെ മഴയില്ലാട്ടോ
ആ ഉം ഇപ്പൊ ഇവിടെ വൈകുന്നേരായപ്പത്തൊട്ട് തൊടങ്ങിയതാ രാത്രി ഏഴ് മണിയൊക്കെ ആയപ്പഴത്തേനും മഴ തൊടങ്ങിണ്ടായിരുന്നു ചാർ ച വല്യ മഴല്ല ചാറി ചാറി ഇങ്ങനെ നിക്ക്ണ്ട് മഴക്കാലം പിടിച്ചുന്നി തോന്ന്ണെ
മഴക്കാലം പിടിച്ചോ അയ്ശരി ആഹ് അ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് മീൻസ് അവിടെ ആരെ ആ കുട്ടികളൊക്കെ ആരെങ്കിലും സ്കൂളിൽ പോകുന്നൊക്കെയുണ്ടോ
എടെ വീട്ടിലോ
ആ വീട്ടില്
ഇല്ല ഇല്ല ഇവിടെ ആരും സ്കൂളിപ്പോന്നപിള്ളേരില്ല പിന്നെ പെങ്ങടെ മോളുണ്ട് അവിള് അവിടെ ആ അവിട്ന്നാ പോണെ
ആഹ് ഹാ ഹാ അതുകണ്ട് പിന്നെ കൊഴപ്പില്ല അല്ലേ ഉം
മഴണ്ടില ആ ഭക്ഷണം കയിച്ച് ങ്ങനെയ ഇരിക്ക മഴയും കണ്ടിരിക്ക
മഴ കണ്ടിരിക്കുവ ഓക്കെ കറൻ്റെക്കെ ഉണ്ടോ
കരണ്ടൊക്കെ ഉണ്ട് കരണ്ട്നൊന്നും പ്രശ്നല്ല പൊറത്ത് നല്ല കാറ്റ്ണ്ട് തണുപ്പും ത്രോസം ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ ഇപ്പം നല്ല തണു പെയ്തെറ
ഓക്കെ ഓക്കെ പിന്നെ വേറെന്തുണ്ട് എന്താ ഭക്ഷണത്തിന് കയിച്ചേ
ഭക്ഷണം ഞാൻ പൊറത്ത്ന്ന് കയിച്ചന്ന്
ആണോ
ആ ഇന്ന് തട്ട്കടേൽ ണ്ട് ണ്ട് ഞാൻ എന്റെ വണ്ടി കംപ്ലൈൻ്റായിരുന്നു അപ്പൊ അതെടുക്കാൻ പോയപ്പോ തട്ടടേന്ന് പത്തിരിഅയിച്ച്
ങാ തട്ടുകടയിന്ന് കഴിക്കുന്ന നല്ലൊരിതാ ണല്ലേലെ
ആ മഴയും കൂടെ ല്ലേ നല്ല തണുപ്പ് വരുന്നു
ആണോ
മ്
അവിടെ എങ്ങനെയാ തട്ടുകടേൽ ആ തട്ടുകട നൈറ്റ് ആണല്ല ഓപ്പണാവുക
ആ നൈറ്റ് റ്റൊരു മൂന്ന് മണിക്ക് ശേഷം ഒപ്പണാവും.
ആ വൈകുന്നേരം
മ്
മ് മ് അപ്പൊ തട്ടുകടെൽ വേറെന്തെക്കെ ഉണ്ടാവായിരുന്നു മീൻസ് വേറെന്തൊക്കെയുണ്ട്?
ഇവിടെ ഞാാനിപ്പോ പോയടത്ത് പത്തിരി, പൂരി, വെള്ളയപ്പം. അങ്ങനെ ഉള്ളു പിന്നെ ബീഫ്, കാട. ചിക്കൻ
ഓക്കേ ഈ പത്തിരിന്ന് പറയുന്നത് എന്താണ് മറ്റേ വെള്ള വെ എണേല് പൊരിചെടുക്കുന്ന സംഭവല്ലേ?
ആ അതന്നെ അതന്നെ ആ അതന്നെ അതെന്നെ പത്തിരിന്നുപറഞ്ഞ കട്ടിലുള്ള റൗണ്ട് കുഞ്ഞിപ്പത്തിരി അല്ല ഇത് ഈ പുട്ടുപൊടും പുട്ട്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനം. തില്ല പത്തൽന്ന് പറയിന്ന
ആ വെള്ള അപ്പം പോലെയിരിക്കന്നാണോ? വെള്ള വറത്തെടുക്കുന്ന വറ മ് ആ ഓക്കേ ഓക്കേ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നല്ലേ മറ്റേ പത്തിരിന്ന് പറയുന്നെ കൊറെ വ്യത്യാസപ്പെട്ട ഈ ഐറ്റംസ് ഉണ്ടല്ലോ ആ അതോണ്ടൊരു കൺഫ്യൂഷൻ. പക്ഷേ ആ അതില് ഉള്ളീന്റെ ടേസ്റ്റൊക്കെണ്ട് ഓലെ
എങ്ങനെ
ഉള്ളീടെ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുംല്ലേ ആ
പത്തിരിൽ ഇല്ല ഇല്ല പത്തിരിൽ ഉള്ളിയൊന്നും ഇടില്ലല്ലോ. അവരെ എനിക്ക് തോന്നുന്ന അരി ഇല്ലല്ല അരി അരിപ്പൊടിയും പുട്ടുപൊടിയും ഇടുന്ന തോന്നുന്നേ
അയ്യോ അല്ലല്ലോ മറ്റേ ചെറിയ തോതിൽ ഉള്ളിയക്കെ ഇടും അന്നിട്ട് ട്ട ഉള്ളീൻ്റെ ടേസ്റ്റൊക്കെ വരുവല്ലോ എന്നിട്ട് പിന്നെ എള്ള് എള്ള് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്നേ
ഇല്ല അങ്ങനത്തെ അല്ല ആ എള്ളിടുന്നുണ്ട് അല്ല ഉള്ളിട്ട് ടുന്നുണ്ടോന്ന് അറിയില്ല.
ഉള്ളി മിക്സ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് എനിക്കറിയത്തില്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ടോന്ന് പക്ഷേ സാധാരണ മറ്റേ ഉള്ളി എന്താണ് അര ചിട്ട് ചെറുതായിട്ട് കൊറച്ച് ചെറിയൊരു ടേസ്റ്റ് വെരാൻ വേണ്ടിയിട്ട് ഇല്ലെ പത്തിരിക്ക് മറ്റേ അരിപ്പൊടിടെ ടേസ്റ്റല്ലേ വരൊള്ളു
അതെ അതെ
അപ്പൊ എള്ളും മറ്റേ തേങ്ങ വെളുത്തുള്ളി മ് അങ്ങനെ ചെറ്തായിട്ടുട്ടോ
എനിക്കറിയില്ല ആ എട്ണ്ടോന്നു അറിയില്ല
നമ്മള് പിന്നിങ്ങനെ യൂട്യൂബ് നോക്കുമ്പോ യൂട്യൂബ് നോക്കിയാണ് അല്ലാതെ പിന്നെ അറിയത്തില്ല
ആ ആ ഉള്ളിയക്ക ഇട്ന്ന ചെലപ്പോ സോഫ്റ്റാവാൻ വേണ്ടയിട്ട് അങ്ങനെന്തങ്കിലും യിരിക്കും
ഉള്ളിട്ടാ സോഫ്റ്റാവുംലേ ഊം ആ ആ ഓക്കെ പിന്നെ എന്താ പത്തിരിക്ക് ന്ന് കറി
അതിക്ക് ഞാൻ ബീഫ് ഫ്രൈ വാങ്ങിണ്ടായിരുന്നു
ആ ആണോ
ഉം
ബീഫ് ഫ്രൈ എത്രയാണ്
ഇവിടെ നൂറ്റിയിരുപത്
നൂറ്റി എങ്ങനെ ഒരു പ്ലേറ്റ്
അതെ ഏയ് നഷ്ടൊന്നല്ല നഷ്ടംന്ന് വെച്ചി ഇപ്പ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗ്യാസിനൊക്കെ വയങ്കര വെലയാണല്ലോ ആദ്യം നൂറ് എമ്പതൊക്കെ ണ്ടായിരുന്നുള്ളു ഇപ്പളാണ് ഗ്യാസിന് വയങ്കര വെല കൂടിയപ്പോ
ഉം
അപ്പൊ കൂടിയതാ
നിങ്ങള്ൾ സ്ഥിരായിട്ട് കഴിക്കുന്ന കട തന്നെയാണോ ഓക്കെ
ഉ പരിചയമുള്ള ഇടം തന്നെയാ
ആ ആ അപ്പൊ പിന്നെ കൊഴപ്പ പ്പല്ലല്ലെ എന്നും അങ്ങനെ പോയി കഴിക്കാറുണ്ടോ
ഇല്ല വല്ലപ്പോഴും ഉം മഴ ഇപ്പൊ ഇ ചുമ്പ കൊറെ കഴിച്ചിട്ട ഇപ്പൊ മ്മങ്ങനെ രണ്ടപ്പപ്പോ ഇങ്ങനെ കേറി ങ്ങനെ കഴിച്ചാ ആ അ ണ്ടി വശോ പ്പോ വണ്ടി എടുത്ത് അപ്പൊങ്ങ താ
ഓക്കെ
കുറയട്ട്ന്ന്
കൊറെണ്ടെങ്കിലും ആ ആ ആ പുറത്ത്ന്ന് കഴിച്ച് ആഹ് ശരിയാ പുറത്തുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോ കഴിച്ച് പെട്ടന്ന് ഒരു ദിവസം കഴിക്കാതിരുന്നുണ്ടല്ലേ അത് വഴി ഉം
ഉം പുറത്തൂന്ന് കഴിക്കാണെങ്കിൽ നല്ലൊരു ഇതാണല്ലോ പുറത്ത് നല്ല മഴയും അതെ അതെ നല്ല കട്ടൻ കാപ്പിയും ചൂടും കട്ടൻ കാപ്പിയും പിന്നെ ചൂടൻ പത്തിരീം
ഓർമ്മിപ്പിക്കല്ലേ ഓർമ്മിപ്പിക്കല്ലേ ഉം
ഉം പുറത്തൂന്നിങ്ങിനെ ഫുഡ് കഴിക്കാറുണ്ടോ?
ഇല്ല ഞങ്ങളങ്ങെനെ എല്ലായ്പ്പഴും ഒന്നും പോവാറില്ല പിന്നെ ഫാമിലി എല്ലാരും ഒക്കെ വരുമ്പോ അങ്ങനെ പോവും
ആഹ് ആ ആ ഓക്കേ ഓക്കെ ഓക്കെ അങ്ങനെ പോവള്ളു
പിന്നെവിടെങ്കിലും ഒക്കെ വല്ല ട്രിപ്പിനൊക്കെ പോകുമ്പോ
ആഹ് ആഹ്
അല്ലാതെ കണ്ടിന്യൂസ്ലി അങ്ങനെ പോയി കഴിക്കാറില്ല പിന്നെ ഓർഡർ ചെയ്യും വീട്ടിലേക്ക്
ആ ആ
നമ്മുടെ അവിടുത്തെ അപ്പറത്ത് തന്നെ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ഓർഡറെയ്തു കഴിക്കും ക്കാറുണ്ട് മീൻസ് മന്തിയൊക്കെ ഓർഡറെയ്തു
ആ അങ്ങനെ കഴിക്കാറുണ്ട് അല്ലേ എന്താന്ത് ബീഫ് മന്തിയാണോ ചിക്കൻ മന്തിയാണോ
സാദാ മന്തി ചിക്കൻ മന്തി നോർമൽ മന്തി അൽഫാം അൽഫാം ഉം
ചമ്മന്തിനേക്കാട്ടിലും ടേസ്റ്റ് നോർമൽ മന്തില്ലേ
അൽഫാം മന്തിയാണ് നമ്മ മേടിക്ക ആ
പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈസിനോടൊത്ത് തന്നെ കുക്കെയ്തെടു ക്കുന്നെയാണല്ലോ
ഓഹോ എനിക്ക് ഇതിനെയും കുറിച്ച് അങ്ങനെ വല്യ കാര്യായ ഐഡിയ ഇല്ല പക്ഷെ ആ തക്കാളി ചട്നിയും മറ്റു സംഭവങ്ങൾ
ആ സാലഡിതൊക്കെ കഴിക്കുണ്ടല്ലേ
എനി
ആ ആ ആ ഓക്കെ ക്കെ നല്ല രസാണല്ലോ അല്ലെ
ഉം അതെ
ഇപ്പൊ കൊറെ കഴിച്ചിട്ട് ഞാൻ
ആ ഇപ്പൊ പിന്നെ ഞാ ആ ആ ഇപ്പൊ കൊറച്ചായി ഇന്നാള് ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പൊ ബർ ബ്രേക്കിംഗ്
ആ ഓക്കെ ക്കെ ഇല്ലേല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ
പിന്നെ നിങ്ങള് മന്തി വീട്ടില് ഉണ്ടാക്കാറുണ്ടോ
ആ വീട്ടിലുണ്ടാക്കും പെങ്ങളൊക്കെ വരുമ്പോ ഉണ്ടാക്കാറുണ്ട്
ഉം നമ്മള് പിന്നെ അങ്ങനെ വീട്ടില ഉണ്ടാക്കാറില്ലാട്ടോ ഉം ഉം ഉ അതിനേക്കാളും എല്ലാം ബെറ്ററ് ആ എന്താണ് വീട്ടില്ണ്ടാക്കി വെറുതെ എന്തിനാണ് നാശാക്കുന്നേന്ന് വിചാരിച്ചു നമ്മള്
മന്തിണ്ടാക്ക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തിണ്ടാക്കാ എളുപ്പാണല്ലോ നമ്മള് കുക്കർ മന്തിക്കെ ഉണ്ടാക്കാൻ സിം ആ സിമ്പിൾ ആണല്ലോ കുക്കർ മന്തി ഉണ്ടാക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരിപാടി വരുല്ലോ
ഉംഹ് അറിയ്ന്നൊർക്ക് പിന്നെ കൊഴപ്പില്ല
ആ അതെ അതെ അടിപൊളിയാട്ട് നല്ല മന്തി മസാലേക്കിട്ട് തിന്നാ നല്ല ടേസ്റ്റാണല്ലോ
ആണല്ലേ നിങ്ങളുണ്ടാകോ
ആഹ് ഞങ്ങള് വല്ലപ്പോഴെക്കെ ഉണ്ടാക്കും
നീ ഉണ്ടാക്കുവൊ
ഇല്ല എനിക്കിണ്ടാക്കാനറീല്ല
മ്മ്ഹ് ഹ് ഹ്
പെങ്ങള്ണ്ടാക്കും നല്ല അടിപൊളിയാട്ട് നിങ്ങള് കുക്കറിലല്ലേ ഉണ്ടാക്കാ മമ്മി എക്കറീല്ല
ആണോ ഹ് ഹ് പിന്ന്
ഉംഹ് പെങ്ങളാണ്ടേ കുക്കറിലല്ല ഒണ്ടാക്കുന്നെ മറ്റേ മറ്റേ വേറെ നമ്മളെ ബിരിയാണി പോട്ട് ഉണ്ടല്ലോ
ആഹ് ബിരിയാണി കൂടലൊണ്ടാക്കും
യ് മസാലേം കാര്യങ്ങളൊക്കെ വെള്ള അടിപൊളി ആയിട്ടോള്ളെ
ഞാണല്ലാ
ഉംഹ് എങ്ങനിണ്ടാക്കാറ് മന്തില്ലാണ്ട് എങ്ങനെ മന്തില്ലാണ്ട് ബിരിയാണി എക്കിണ്ടാക്കോ
ആര് ഞങ്ങളാ
ആഹ്ആ
ഞങ്ങളവ്ടാണേലും സിസ്റ്ററുണ്ട് സിസ്റ്ററുണ്ടാക്കും അവള എന്ന് പറഞ്ഞ് ആ നല്ലകുക്കാണ് നന്നായിട്ട് ഫുഡ്ണ്ടാക്കും
ആ ആ തൈര് കൂട്ടുന്നത് ഇഷ്ടല്ല
എനിക്ക് തന്നെ അതിലൊന്നും വലിയ താല്പര്യല്ല. പിന്നെ ബ്രദറു വരുമ്പോം ബ്രദറും ഉണ്ടാക്കും
ഉണ്ടാക്കുല്ലേ
അതെ ന്നെ നാത്തൂന് ആവളങ്ങനെ ഉണ്ടാകന്നത് ഞാൻ കണ്ടിട്ടില്ല സിസ്റ്റർ ആണേങ്കിലും ബ്രദറാണേലും ണ്ടാക്കും മമ്മി മമ്മിയും ഉണ്ടാക്കുട്ടോ
ആഹ് ആഹ് എങ്ങനെ ബിരിയാണിയാ
ആഹ് ബിരിയാണിക്കെ മമ്മി യൊക്കെ ഉണ്ടാക്കും അനിയത്തി അവമ്മള് നന്നായി ഫുഡ് പോയിരുന്നു
ആഹ് ആഹ് അടിപൊളിയായിട്ടുണ്ടാക്കും
ലോ ആ പിന്നെ ഞങ്ങക്ക് കുറെേ കസിൻസ് ഒക്കെണ്ട് അപ്പം എല്ലാരും ചേട്ടന കലിവിനു വരുമ്പം
ഉണ്ടാക്കൂല എല്ലരും കൂടെ
സത്യത്തിൽ ഹയ് ഞാനിപ്പോ ഇവിടെ ഇതിന്റെ മേരി ഇരിക്കുവാണെ ടെറസിൻ്റെ മേലെ ഇരിക്കുകയാണ് ഒരു ഞാൻ സത്യത്തില് ഞെട്ടി
പേടിച്ചോയോ ഹ ഹ രത്രിയൊന്നും ടെറസിൻ്റെ മേലെ ഇരിക്കരുത് ഇടിമിന്നിലൊക്കെ അ മഴക്കാലല്ലേ
ആ പൂച്ച വന്ന് ഇങ്ങ പെട്ടെന്ന് ഞെട്ടിപ്പോയി
ആഹ് ആഹ്
രാവിലെ തന്നെ ചുറ്റു ഇങ്ങനെ റൗണ്ടില് നടക്കുന്നു ടെറസി അത്ര ഞാൻങ്ങോട്ടേക്ക് നടുവിലേക്ക് പോയിട്ടില്ല ഞാനീ മറ്റ ലൈറ്റ് ഉള്ളടുന്ന് നിക്കുവാ
ആഹ് ഓക്കെ ഓക്കെ
ഇത് ഞാൻ ആദ്യായിട്ട് കാണണേ അല്ല ഇങ്ങന റൗണ്ട് അടിച്ച് വരുവ ഞാൻ എങ്ങോട്ട് പോയൽ അങ്ങോട്ട് ചേരുന്നു
പൂച്ചയാ
ആഹ്
അല്ല പ്രേതറ്റാണോ
പ്രേതാണോന്ന് അങ്ങനെയൊന്നും പറയല്ല ഏ സത്യത്തിൽ അത് കേറി ഞാനവിടെ താഴെ പ ട്ടി പോവുന്നുണ്ടായിരുന്നു പട്ടിയേ നോക്കുവായിരുന്നോ ഒ ഫാസ്റ്റ് സത്യത്തിൽ നി ഇതിങ്ങനെ വാലും കൊണ്ടുവന്നപ്പോ ഞാൻ നിഴലാ കണ്ടത് ആദ്യം ഇ എത്തിപ്പോയി പുലിയാന്ന് വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ആരോ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നതുപോലെ
ആ ഓക്കെ ഓക്കെ
ഹയ്യോ സത്യത്തിൽ ഈ പൂച്ചേനെയൊന്നും വലൃ താല്പര്യമില്ല
പൂച്ചേനേ എനിക്കും ഇഷ്ടല്ല പൂച്ചേനേ
ദ്ദേഹത്തിങ്ങനെ ഉം ഇങ്ങനെ തട്ടി തട്ടി നടക്കും
ആ പൂച്ചല്ലേ ആ അ എനിക്ക് പൂച്ചനേ ഇഷ്ടല്ല എനിക്ക്
ശെരി എന്നാല് ഗുഡ് നൈറ്റ്
ആ ഗുഡ് നൈറ്റ്